ആഹ് കേക്ക്ണ്ട് എന്തൊക്കെയാ വിശേഷം?
ഓഹ് നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു
ഉം കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെണ്ടെന്നു ഇൻക്ക് ഇന്ന് ക്ലാസ്സ്ല് ഇണ്ടായിരുന്നു ബട്ട് എന്താ ബേസിക് ആണ് എടുക്ക്ണെ പറഞ്ഞപ്പോ പോണില്ല കരുതി ഇന്നലെ പിന്നെ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചൊണ്ട് ക്ലാസ്സ്‌ ഇണ്ടായിന്നില്ല ഞാൻ ഏഹ് കോളേജ് അല്ല പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഈ ഒരു കോഴ്സിന് ചേർന്നു
ആഹ്
പ്പ രണ്ടു മാസം ആയിട്ടുള്ളൂ തുടങ്ങീട്ട് ഇങ്ങക്ക് ഇങ്ങനെ ഇണ്ടായിരുന്നു കോളേജ് ലൈഫ് ഒക്കെ
ആഹ് ഞാൻ പ്രൈവറ്റ് കോളേജിലായിരുന്നു പഠിച്ചത്
ആഹ് എങ്ങനെ പരിപാടിയൊക്കെ കൊറെ ഉണ്ടാവല്ലോ ല്ലെ
ആഹ് ഇഷ്ടം പോലെ പരിപാടിയൊക്കെ ഇണ്ട്
കോളേജ് ലൈഫ് ഒക്കെ ഉണ്ടായിരുന്നോ
ആഹ് അടിപൊളിയായിരുന്നു
ഡിഗ്രിയും ഡിപ്ലോമയും ഒപ്പ ആണോ ചെയ്തിരുന്നെ
ആഹ് ഡിഗ്രി ക്ലാസ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഉച്ചക്ക് ശേഷം ഫ്രീ ടൈം ആണല്ലോ അപ്പം വിചാരിച്ചു അങ്ങനെ എന്തേലും ഡിപ്ലോമ എടുത്ത് കഴിഞ്ഞാല് ഒന്നുല്ലെങ്കില് വേറെ വർക്ക് കിട്ടിയിട്ടില്ലെങ്കില്
ഓൺലൈൻ ആയിട്ടാണോ
അല്ല പോയി ചെയ്യും ക്ലാസ്സില് പോ
അപ്പോ ഉച്ചക്ക് ശേഷമായിരുന്നോ ക്ലാസ്
ആഹ് ഉച്ചക്ക് ശേഷം അത് രണ്ട് മണിക്കൂറേള്ളൂ കമ്പ്യൂട്ടർ കോഴ്സ് ആയതുകൊണ്ട് രണ്ട് മണിക്കൂറേ ഒള്ളൂ
ആഹ്
ആഹ് അതിപ്പോ അവരോട് പറഞ്ഞു ഉച്ച വരെ ഇങ്ങനെ ക്ലാസ് ഉണ്ട് അതിനു ശേഷം ആഹ് അന്നേരം പറഞ്ഞു അങ്ങനെ വന്ന് ചെയ്യാന്ന് പറഞ്ഞു
ഉം
അങ്ങനെ ടി ടി സിയും കഴിഞ്ഞു ഡിപ്ലോമയും കഴിഞ്ഞു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ
ഉം കമ്പ്യൂട്ടർ ആപ്പ് അതൊരു വർഷാ
ഇല്ല ആറ് മാസത്തെ കോഴ്സാ ആഹ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമ ആഹ് ടി ടി സി വൺ ഇയർ കോഴ്സ് കോഴ്സ് അത് സെയിം ഡിപ്ലോമന്റെ കോഴ്സ് തന്നെ പഠിക്കുന്നത് എക്സ്ട്രാ ഒരു സബ് രണ്ട് സബ് മാത്രം എക്സ്ട്രാ വരുന്നുണ്ട് സി റ്റ് ടി ടി സി യില്
ആഹ് ഈ ഡിഗ്രിയും ഡിപ്ലോമയും തമ്മില് എന്താ വ്യത്യാസം
ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എല്ലാ ഒരു ഇന്റർവ്യൂവിന് പോവാണെങ്കിലും ഒരു അല്ല ഒരു ജോലിക്ക് നമ്മള് ഇന്റർവ്യൂ ഇല്ലാതെ നമ്മളൊരു ജോലിക്ക് ഡയറക്റ്റ് ആരെങ്കിലും കെയർ ഓഫിൽ നമ്മൾ പോവാണെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിലയുണ്ടാവും പിന്നെ ഡിപ്ലോമന്ന് വെ ച്ചാൽ ഡിഗ്രി നമുക്കിപ്പം നാലു വർഷം ഇപ്പം ഡിഗ്രി ടൈം കൂട്ടിയിട്ടുണ്ട് തോന്നും
നാല് വർഷം നാല് വർഷം ആണ് ഇവിടെയും നാത്തൂന് ഒക്കെ പോക്ണ്ട് അവരെ ബാച്ച് മുതലാണ് നാലു വർഷാക്കിയെ
ആഹ് ആഹ് പി ജി വൺ ഇയറും അങ്ങനെ ഡി ഡിഗ്രിയും പി ജി യും ഒരുമിച്ചെടുക്കുന്നായാണ് കുറച്ച് കൂടെ ബെറ്റർ വേ പെട്ടെന്നവുമല്ലോ
യസ് ആഹ്
ആഹ് നമുക്ക് ആഹ് ഞാനിപ്പം ഡിഗ്രി എടു ത്ത് രണ്ട് വർ മൂന്ന് വർഷം ആയിരുന്നു നമ്മളെ സമയത്തുള്ള ഡിഗ്രി അത് കഴിഞ്ഞ് പി ജിക്ക് രണ്ടു വർഷം അങ്ങന
ആഹ് അങ്ങനെ
ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാ ഒരു പ്ലസ് ടു കഴിഞ്ഞ്. ഞാൻ സോഷ്യോളജി. ഡിഗ്രി കഴിഞ്ഞ് പോവാണെങ്കിൽ നമുക്ക് അത്രയും സമയം ങ്
പോകും ആഹ് പോകും ഞാനിപ്പോ പഠിക്ക്ണത്. ബികോം ണ്ട് സി എ പ്ലസ് ബി കോമ് ഡിസ്റ്റൻസ് അല്ല ഇവരെന്നെ പക്ഷെ നമ്മക്ക് ഡിഗ്രീന്റെ അയിന്റെ ക്ലാസ് ഒന്നും ഇല്ല കാരണം ഞങ്ങള് പഠിക്ക്ണത് അയിന്റെ അയിന്റെ അഡ്വാൻസ് ലെവലണ് ആണ് അപ്പോ പിന്നെ ന ക്ക് അയിന്റെ ഡിഗ്രീന്റെ ക്ലാസ് ഒന്നു ജല്ല നമക്ക് എന്തായാലും. ചെയ്യാൻ വെയ്ക്കും ആര് പഠിക്ക്ണ നമ്മള് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഫുൾ കണ്ടന്റും പിന്നെ ഡിഗ്രി ഫുള്ളും അഡ്വാൻസ് ആയിട്ടാണ് പഠിക്ക്ണേ അപ്പോ പിന്നെ അയിന് പ്രത്യക്കിച്ച് ഒരു ക്ലാസ്സിന്റെ ആവശ്യം ഇല്ല അപ്പൊ അങ്ങനെ ബികോമും. അങ്ങനെ.
ആഹ് ഇപ്പൊ മെയിനായിട്ട് എന്താ പറയാ ഡിഗ്രി എടുക്കണെങ്കില്ണ്ടല്ലോ. അത്യാവശ്യം നമ്മക്ക് ഒരു നമ്മളെ സമയം കുറച്ച് പോകുന്നല്ലാ തെ ആഹ് നേരെ മറിച്ച് ഡി
പിന്നെ ഡിഗ്രി ഇട്ക്കണെങ്കി പിന്നെ ഡിഗ്രക്ക് ആയിട്ടൊരു ഡിഗ്രി പഠിച്ചോണ്ട് മാത്രം നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുല്ല ഇപ്പൊ ആഹ്. പിന്നെ നമ്മള് എന്തേലും ജോലി ചെയ്യുണെങ്കി അയിന്റെ ഒരു കോഴ്സ് വേറെ എട്
വേറെന്നെ പഠിക്കയും ചെയ്യണം ടൈം പോലും പക്ഷേന്ന് വെച്ചാല് ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ആഹ് അപ്ലൈ ചെയ്യുമ്പം ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാല് അവിടെ ര് വെലയ്ണ്ട് പിന്നെന്താ ഡിഗ്രി എടുക്കുമ്പോ റഗുലർ ആയിട്ടന്നെ കിട്ടുകവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഉണ്ടാവുക ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതിനെക്കാളും.
ഉം. ഡിസ്റ്റൻസ് ആവുമ്പോ അയിന്റെ അവിട്ക്ക് എന്തായാലും എത്തൂലരു കോളേജിൽ പോയി പഠിക്ക്ണ ഇങ്ങക്ക് എങ്ങനെ ഇണ്ട് ഇന്റേൺഷിപ്പ് ഒക്കെ ഇണ്ടായിരുന്നില്ലേ.
നമുക്ക് ഇപ്പോ സാധാരണ നമ്മള് പ്ലസ് ടു പഠിച്ചിറങ്ങുന്ന പോലെ ക്ലാസ്സിന് പോവാ വെര എക്സാം എഴുത ഫ അങ്ങനളരിതേ ഉണ്ടായിട്ടുള്ളു പിന്നെ നമുക്ക് വൈവാ അങ്ങനെ പിന്നെ അങ്ങൻത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല.
ആഹ് ഇപ്പോ എന്റെ നാത്തൂന് ബി എ ഇംഗ്ലീഷാണ്. അവര്ക്ക്പ്പോ അ അവരെ ബാച്ച് മുതലാണിപ്പോ എന്താ ഈ നാല് വർഷം ആക്കിക്ക്ണേ അപ്പൊ. എന്താ ഒള് ഇപ്പോ തേർഡ് ഇയർ ആണ് തേടിയാറാണ് കഴിഞ്ഞ വർഷം ഒൽക്ക് ഇന്റേൺഷിപ്പ് ഇണ്ടായിര്ന്നു ആഹ് ബാച്ചില് ഇള്ള എല്ലാർക്കും എല്ലാ ഡിഗ്രിക്കാർക്കും ഇന്റേൺഷിപ്പ് ഇണ്ടായിരുന്നു ആഹ് കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെയ
കഴിഞ്ഞ വർഷം മുതല് അങ്ങനെ ആക്കിയത്.
അത് ഒരു പ്രാക്ടിക്കലായിട്ടാ അത് ഒരു നല്ല കാര്യമാണ് എന്തായാലും നമ്മള് അതുവരെ പഠിച്ചത് ഫുള്ള് തിയറി അല്ലെ അപ്പൊ ഒന്ന് പ്രാക്ടിക്കല് ആയി ഒരു കുറച്ച് ചെയ്യാൻ പിന്നെ അവർക്ക് കോഴിക്കോടായിരുന്നു ഞങ്ങള് മലപ്പുറാണ് അപ്പൊ അവര് കുറച്ച് ഓരോ ഫ്രണ്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നമ്മടെ ഫ്രണ്ട്സിന്റെ ഒപ്പം അവിടെ ഹോസ്റ്റല് എടുത്ത് നിക്കാം എന്നിട്ട് ഒരു കോളേജ് ഉണ്ടാകും അവടേക്ക് പോയിട്ട് അങ്ങനെ അവര് പറയണ വർ ക്കൊക്കെ ചെയ്യാം ഒരു അവർക്കൊരു ഏഴ് നല്ല കാര്യാണ്
പഠിച്ച് നോട്ട് പഠിച്ച് അതിപ്പൊ അയിന് ചെറിയ കെ ജി കെ ജി സെക്ഷനിലെ കുട്ടികളാണെങ്കിലും പഠിച്ച് പാസ്സായി വരുന്നെനെ കൊണ്ട് വെ ല്ല്യ ഉപകാരം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് ആ മെത്തേഡ് പഠിച്ചു വന്ന ആൾക്കാരാണ്
ആഹ് ആഹ് അന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അവരാ അങ്ങനെ ഒര് ഓൾക്ക് ഏഴ് ദിവസായിരുന്നു പക്ഷെ അതി ക്കും അ ഒരു ഒരു മാസം കൊണ്ട് ഇത്ര ചെലവ് അവർക്കൊക്കെ അപ്പൊ അവരൊ ക്കെ പറയാ ഇവൻ ചെറുപ്പവാണെങ്കിൽ
യത് ഡിഗ്രി ബേസ് വരുന്നോണ്ടാണ് നമുക്ക് ഈ ഒരു മാസവൊക്കെ നമുക്ക് എന്തെങ്കിലും തൊഴി സാധ്യതയുള്ള കോഴ്സ് പഠിക്കാണെങ്കിൽ മൂന്ന് മാസം ആറ് മാസം വൺ ഇയർ വരെ കൊടു ക്കുന്നുണ്ടല്ലോ
ആഹ് ഞങ്ങക്കിപ്പോ ട്രെയിനി ആർട്ടിക്കൽഷിപ്പ് രണ്ട് വർഷാണെ ട്രെയിനിങ് ഇപ്പൊ ഇതേപോലെ ഞങ്ങളൊരു സി ഏന്റെ കൂടെ വർക്ക് ചെയ്യാ ഒരു കമ്പനീല് അയിന് രണ്ട് വർഷം ട്രെയിനിങ് എന്നിട്ട് പിന്നെ
ഒരു വൺ ഇയർ ഡിപ്ലോമ തിയറി ആണ് വരുന്നത് അര ആറു മാസം നമുക്ക് പ്രാക്ടിക്കലും കൂടെ കിട്ടും പിന്നെ ആറ് മാസത്തെ കോഴ്സിന് വരുന്നെ ആണെങ്കിൽ ഒരു മാസവേ നമുക്ക് പ്രാക്ടിക്കല് കിട്ടൂള്ളൂ
ആഹ്
പിന്നെ വേണോന്നുണ്ടെങ്കി നന്നാ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ട് ആറ് മാസത്തേക്കും കൂടി എടുക്കണം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നേ ഡിപ്ലോമ മെയിനായിട്ട് ആറ് മാസം മുതലുള്ള ഡി പ്ലോമ എടുക്കുന്നെ ആരിക്കും കൊറച്ചൂടെ ബെറ്റർ എന്നാലേ നമ്മക്ക് അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിലായിട്ട് പഠി ക്കാനും പറ്റൂള്ളൂ ചെയ്യാനുള്ളൊരു ഇത് കിട്ടൂള്ളൂ
ഇപ്പൊ നമ്മുടെ നാട്ടില് പറഞ്ഞ പോലെ തന്നെ എജു ക്കേഷൻ സിസ്റ്റം കൊറച്ച് വീക്കാണേ ജനസംഖ്യ ഉണ്ടെങ്കിലും ഇവിടെ അതിന് അനുസരിച്ചൊള്ള എജുക്കേഷൻ അല്ല ഇപ്പൊ പുറത്ത് നാട്ടിലൊക്കെ പറഞ്ഞാൽ നമ്മള് പ്രാക്ടിക്കലായിട്ടും ഇപ്പ നഴ്സിംഗും നഴ്സിംഗ് ഇവടെയും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മള് എന്ത് പഠിക്കാണെങ്കിലും അയിന്റൊപ്പം പ്രാക്ടിക്കലായിട്ടും ചെയ്യണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് ഒരു ഫുൾ ഒരു തിയറി ഇപ്പോ ഫിസിക്സ് ഒക്കെ ക്ലാസെടുക്കാണെങ്കില് ഫുളള് തിയറി തിയററ്റിക്കൽ ആയിട്ടാ പറഞ്ഞ് തരണെ ഒന്ന് ചെയ്ത് എന്താണ് സംഭവി ക്കണേന്ന് കാണിക്കണില്ല
ആഹ് അതെ പിന്നെന്താ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ ആണെങ്കിലും നമുക്ക് സ്കൂള് പ്ലസ് ടു തന്നെ പ്ലസ് വൺ പ്ലസ് ടു തന്നെ ലാബ് ആയതോണ്ട് അതൊക്കെ മെയിനായിട്ട് ലാബ് തന്നെയാണ് കൂടുതല് വർക്കും വരുന്നത് തിയറി കുറവാണ് അവർക്ക് പാരാമെഡിക്കൽ കോഴ്സ് എല്ലാം തന്നെ അങ്ങനെയാണ്
ആഹ് അത് അതൊന്നും കൊഴപ്പല്ല ചെലേതൊക്കെപ്പോ ഇന്നാലും കൊറ് റവാണ് കാ കാരണം മറ്റേ രാ രാജ്യത്തൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ
ആഹ് മറ്റുള്ള പൊറത്തെ കാര്യങ്ങളപേ ആഹ് അവര്ക്ക് മെയിനായിട്ടും നമ്മള് സി ബി എസ് ഇ കെ ജി മുതലുള്ള സി ബി എസ് ഇ ഏ ക്ലാസ്സ് തന്നെ അങ്ങനെയല്ലേ വരുന്നത്
ഉം ഉം അപ്പൊ നമ്മള് വിടുത്തെ കുറച്ച് വീക്കാണ്
ആഹ് നമ്മുടെ നാട്ടിലങ്ങനെ ന്നെ പൊറത്ത് നമ്മള് സി ബി എസ് ഇ കെ ജി പഠിക്കുന്ന കുട്ടികളാണെങ്കി തന്നെ ഏഹ് നല്ലെല്ലാം പ്രാക്ടിക്കലാണല്ലോ അവർക്ക് മെയിൻ വരുന്ന
ആഹ് ആഹ് സി ബി എസ് ഇ നല്ല എജ്യൂക്കേഷൻ സിസ് റ്റാണേ സ്റ്റേറ്റ് ആണ് കുറച്ച് വീക്ക് അവര്ക്ക് ഒക്കെ ട്രെയിൻ ചയ്ത് ഒരു അവര് ക്കൊരു സ്റ്റാൻഡേർഡ്ണ്ടാകും എന്തായാലും എല്ലാ കാര്യത്തിലും അങ്ങനെ പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് പറഞ്ഞാ അങ്ങനെയല്ല ഒരു ഫുള്ളൊരു ഇപ്പ അമ്മക്ക് ന്നെ അറിയാലോ നമ്മളെ സയൻസിന്റെ ക്ലാസ്സൊക്കെ ഒക്കെ ഒരു പ്രാക് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ തിയ തിയറക്ട്രിക്കൽ ആയിട്ടാണ് ആഹ് ലാബും കുറവാണ് ഇ സൈറ്റിയിലൊ ക്കെ ഇപ്പോഴാണ് പിന്നെയൊന്ന് ഡെവലപ്ഡ് ആയി
ആ ഇപ്പം എന്റെ മക്കളിപ്പം കെ ജിയിലാണ് പഠിക്കുന്നത് അത്യാവശ്യം നന്നായി അവർക്ക് പഠി ഇരുത്തി പഠിപ്പിക്കുന്നില്ല അവരെ മാറി മെത്തേഡ് എല്ലാം മാറിന്ന് പറഞ്ഞു
ഉം ഇപ്പോ ഇനി കൊറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നുണ്ട് ആഹ് അതുകൊണ്ട് എന്ത്‌ കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വയ്ക്കും നമ്മളൊരു എക്സാമിന് വാണ്ടി പഠി ക്ക അങ്ങനെയനം ഇനിയിപ്പോക്കെ മാറ്റം വരല്ല അത്ര അത്രേ ഉള്ളൂ അവര് ജീവിതത്തില് ആഹ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യില്ല പക്ഷെ നമ്മളൊരു സാഹ ത്തില് വരുമ്പോ നമുക്ക്‌ എങ്ങനെ അറിയില്ല ഇപ്പൊ പിന്നെ പറയുമ്പോ നമ്മള എല്ലാതും അങ്ങനെ ചെയ്യല് തൊടങ്ങി ഇപ്പൊ സ്കൂൾ സിസ്റ്റം ഒക്കെ മാറീല്ലെ എജ്യൂക്കേഷൻ സിസ്റ്റം ക്കെ മാറട്ടെ അങ്ങനത്തന്നെയല്ലേ വേണ്ടേ ഉം
ഇനിപ്പം ഗവൺമെന്റ് സ്കൂളല്ലാം നല്ല നന്നായി മ പ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇരുത്തി പഠിപ്പിക്കുന്ന ശീലങ്ങളേ ഇല്ല അവർക്ക് അവര് ഇങ്ങനെ ഓരോരു വർക്കിലൂടെയാണ് അവര് പഠിപ്പിക്കുന്നത്
ഉം അങ്ങനെയാണ് വേണ്ടത് എന്നാ ശരി എടക്ക് കോള് വരുന്നണ്ട്
ആഹ് ശരി എന്നാ ഓക്കെ ബൈ
ആഹ് ഓക്കെ ഓക്കേ